ആഹ്
ആഹ് കേക്കണില്ലേ ഹലോ
ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ് അപ്പ കേക്കണണ്ട് എന്താ വർത്തനം നല്ല വർത്തനം ഉ കൊറൊയില്ലേ വിളിച്ചിട്ട് ഉ ചായടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുന്ന് ഉറക്കെ പറയാൻ പറ്റുവോ
ആഹ് ചായകുടിഒക്കെ കഴിഞ്ഞോ ചോദിക്ക
ആഹ് ചായകുടി കഴിഞ്ഞു കഴിഞ്ഞു
ആഹ്
ഉ ങ്ങളത് കുടിച്ചോ കടി ചപ്പാത്ത്യേനു
ഉം
ജായട്ച്ചോ
ആഹ് ഞാൻ ചായ കുടിച്ചു
ആഹ്
പിന്നെ കുട്ട്യാളെളാ?
കുട്ട്യാള് ചെറുതുണ്ട് വലുതു ഉണ്ട് പിന്നെ നടുത്തോൻ മദ്രസ്ക്ക് പോയിക്ണ്.
ആഹ് ഓന്എത്രയിലാ മദ്രസിലിപ്പോ?
ഓനഞ്ചില്
ആഹ് അപ്പൊ പിന്നെ പൊതുപരീക്ഷ ആറാം ക്ലാസ്ക്ക് മാറ്റിയല്ലോല്ലേ.
ആഹ് പൊതുപരീശൊന്നുല്ല പൊതുപരിശ ആറില്ലല്ലേ ഇപ്പൊ
ആഹ് പിന്നെ കൊറയായി ഈസ്കൂള് മദർസൊക്കെ തുറന്നിട്ട് പിന്നെ പിന്നെ ഒന്നിനും ഒഴിവ് കിട്ടില്ലവിളിച്ചാനും മെസ്സേജ് ആക്കാനും ഒന്നും.
ഞാൻ എപ്പളും കർതെ വിളിച്ചണന്നില്ലതേ അപ്പൊ ഇങ്ങനെ ഓരോ തെരക്ക കൂടായിട്ട് സമയം കിട്ടലില്ല.
ആഹ് ഇവിടെ ഇന്റെ ചെറുതാതാ ചെറുതും വലുതൊക്കെ കണക്കാ കജിന്ന് ഫോണ് വെക്കൂലാ
ആഹ്
ഇപ്പത്തെ കുട്ടികക്കെ ആകെ വാണ്ടിയത് മൊബെലല്ലേ ടി വി ഒക്കെ കാണാനിപ്പോ ആളില്ലല്ലോ എല്ലാർക്കും മൊബെലാ വേണ്ടത്
ആഹ് സെരിയാണ്
നേരം വെൾത്താ ഇനിപ്പം മദ്രസ്ക്കയ്ണ് വലുത് മദ്രസ് വിട്ട് വന്നാ ചോയിച്ച ഒറ്റ ചോദ്യം ഫോണെവടെന്നാ
ആഹ്
ചായിം കടിം വേണ ന്നല്ല കടയ്ക്ക്ന്ന് പോന്നപ്പത്തന്നെ ചോയിച്ച് എന്റെ ഫോണ് ചാർജ് ചെയ്ത്ക്കണോന്നാ അതൊക്കെയല്ലേ പ്പോ ഓൽക്ക് വാണ്ടത് എന്തിത്താ ആ ഫോണ് തൊർന്ന്ട്ടേണ്ടെങ്കി എപ്ലേലോക്ക ആ ഫോണ് തൊർന്ന് ട്ട്ണ്ടെങ്കില് ആ ഹിന്ദിക്കാരും ബംഗാളികളും വിഡിയോ അല്ലാതെ ഒന്നും വരൂലേ
ആഹ് എന്താലേ കു ഇപ്പ് നമ്മളെ റേ ഇഞ്ച് ഇഞ്ചൊക്കെ അവസ്ഥയാണെങ്കിണ്ടല്ലോ ഇച്ചോക്കെ ലിമിറ്റ് നെറ്റാണേ ഏഹ് അത് പിന്നെ ഓല് സ്കൂളിലാത്ത ന്നാണെങ്കിൽ നെറ്റ് ഇണ്ടാകെന്നെല്ല ഫുള്ള് കഴിഞ്ഞിക്കോ
ആഹ് അങ്ങൻത്തന്നെയാണ് ഇബടേം ആഹ് ബടെ പിന്നെ ആദ്യക്കെ അങ്ങനെ തന്നെന്നു ഞാൻ ഇരുപത്തിരണ്ടോ മുപ്പത്തിമൂന്നോ ഒക്കെ പിന്നെ വെറും നെറ്റിന് റീചാർജ് ചെയ് തിന്നു ആയി ൽ പിന്നെ വാപ്പാനോട് അയിനെ പറ്റി പറഞ്ഞപ്പ പിന്നെ ഓല് എന്താട്ടുന്നോ ഇപ്പോ അൺലിമിറ്റഡ് കേറ്റി തരും രണ്ടും മൂന്നും ഫോണൊക്കെ വലിച്ചാലോ പറഞ്ഞ്ങ്ങണ്ട് ഏ അതേ മുതലാവുള്ളേ അതൊരുത് അതൊരു നന്നൂറ് കയറ്റി കഴിഞ്ഞ- ന്നാല് പിന്നെ നമക്ക് ഒരു മാസം ഇരുപത്തെട്ട് ദെവസേ കിട്ടുള്ളൂ ഒരു മാസം ക്കെ പറയുല്ലാതെ അത് എന്നാലും ഞമക്ക് അങ്ങനെ ഉപയോഗിച്ചാം
ആഹ അതെന്നെ ഇതെന്താ അറിയോ പിന്നെ ഞമ്മളിങ്ങനെ എന്തായി നിക്കണ്ടേ
ആഹ് ഇതിപ്പോ നമ്മള് ഈ മുന്നൂറ്റി ചില്ലാനും റീചാർജ് ചെയ്യമാണം പിന്നെപ്പ അന്റെ പുറമെ ദിവസം- മുപ്പത്തിമൂന്നും നാല്പ്പൊമ്പതും ആയിട്ട് നമ്മൾ വേറെയും റീചർജ് ചെയ്യണം അപ്പൊ നഷ്ടവല്ലേ
ആഹ നഷ്ടാണ് എന്താ കാട്ട്യല്ലേ കുട്ടികള് ഇങ്ങനെ ഫോണ് കളിച്ചാ നിന്നാല്
ഉം നമ്മള് കാലത്തൊന്നും മാതിരി നമ്മളൊന്നും ചെറുപ്പത്തില്ല മായിതിരി ഇതിറ്റങ്ങക്ക്- കളി തൊന്നിച്ചല്ല അതാണ് ഒന്നാമതെ
ആ ആഹ ഇഞ്ചയ് പിന്നെ മകനൊക്കെയി- ഫോ തിന്നന്നോങ്കി ഫോൺ ആണൊ ഒറങ്ങണൊങ്കി ഫോൺ വാണം എല്ലാത്തിനും ഫോൺ വലുതിന് ആഹ
ഇവിടെ വലുതും ചെറുതും ഒക്കെ കണക്കാ വലുതിന് - പിന്നെ ഇരുത്തിനാല് മണിക്കൂർ മൊബൈല മറ്റൊൻ പിന്നെ അത്രൊന്നും ഇല്ല ഒരു കാര്യമായിട്ട് വികൃതി പിന്നെ ഉറങ്ങണ നേരത്ത് വേണം മറിച്ചാവുമ്പോൾ
ആ ആഹ
അങ്ങനെയൊക്കെ എടുക്കും തോളൽ നിന്ന് തന്നെ ഒരു വറ്റ് ഇറക്കണമെങ്കിൽ ഫോൺ വേണം നമ്മള് നമ്മളെ പണിന്റെ എുപ്പത്തിന് കൊടുത്ത്- പൈറ്റങ്ങൾ അങ്ങനെയായി അയിന് ഓനെ മാത്രം കുറ്റം പറയിട്ട് കാര്യമല്ല ഞമ്മളും പറയണം
ആഹ
അല്ലാതെ ഇപ്പ നമ്മ പണി നടക്കൂലേ ആ ഈനെ നമ്മളെ ഈ കുട്ടികളെറ്റ അല്ലാതെ പണി നടക്ക- നമക്ക് പണി ഒരുങ്ങൂലല്ലോ
ഉം അതന്നെ ആഹ് ഏറെക്കറെ കേക്കണു മയ ഇണ്ട അവിടെ
ചാറിങ്ങ കൊണ്ടാണ് ഇ മയക്കാല ഒന്നന് തോന്നൂല്ലോ പരും ചൂടും വെരും അല്ലേല ഇന്നലെ ഒന്നും മയന്നെ ഉണ്ടായിട് അ ജൂലൈ ജൂൺ ജുലൈ ലെ ഇങ്ങനെ മഴ പജംന്ന് വെച്ചിട്ടാ അന്നത്തെ ആ പക്കുറി മഴ തന്നെയ അല്ല
ആ ഇവിടപ്പവെ പിന്നെ വെയ്ലാവയൊക്കെ വെയ്ലനെ പ്പ പിന്ന മഴ ചാ റിണ്ടിങ്ങെ നിൽക്കണ്ട്
ആഹ എന്തിട്ടാപ്പൊ കാട്ട ഇപ്പൊ കൊറച്ചും കൂടി കചുമ്പോക്ക് വള്ളത്തിന് ക്ഷാമം തടങ്ങും
അത് ഇക്കുറി നല്ല വേനൽ പിന്നെ വേനല്ണ്ടാവും ഇങ്ങനെ മഴവ് കുറവല്ലേ ഏ ഇപ്പൊ ഈ ജൂൺ മാസം ഖജാനായി മയയല്ലല്ലോ മയ പെയ്തിട്ടില്ലല്ലോ
ന്നെ മസങ്കക്ക് കതിയായിട്ടോക്കണണം എന്നാലും തോനെക്കതി എടുത്താത്ത മയ പെയ്ത് കെണര് കെണറില് വള്ളം ഒക്കെ ഒണ്ടാവല്. വേനൽക്ക് കൊറച്ചൊക്കെ ഒരു പകുതി വരൊക്കെ കിട്ടും അ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ നമുക്ക് മു മുക്കി എടുക്കയാണെങ്കി ഒക്കെ ഉണ്ടാവും ഇപ്പൊക്കെ അയിനാരാ മുക്കി എടുക്കണത്
അതന്നെ അതാണ്
ത് പണ്ടത്തെ ഇവിടെ ഉമ്മ പറയും നിങ്ങക്ക് ക എറ്റൊന്നന്ന് വയിച്ചാൽ മതില്ലേ എന്നക്കെ നമക്ക് അതിനുള്ള ആരോഗ്യ വേണേ. എല്ല ആശ്യത്തിനൂടി വയ്ച്ചെടുമ്പോൾ നമ്മ ആശുപത്രിയിക്കാം കടക്കാനോ
ഉം ഞങ്ങള് വിടെ പണ്ട് ഞ അഞ്ച് കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ സമയത്തൊക്കെ ഇവിടെ മോട്ടറൊന്നുംല്ലാട്ടോ പൈപ്പും സൗകര്യന്നുംല്ല ന്നിട്ട് ഞാൻ അയിന്റെ പരിയിലാണെങ്കില് പിന്നെ വെള്ളം പൈപ്പും മോട്ടറും ഒക്കെള്ളതാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോ ചില കതിയെ എല്ലാത്തിനും തീരുമാനം ക ഉച്ചാനവും കജഗാനവും എല്ലാത്തിനുംമാണ് വെള്ളം മുക്കുക
ഏ ഇച്ച പറയണ കേണ്ടിട്ട്ന്നെ അത്ഭുതം തോന്നണം
ആഹ് നല്ല കതിയട ഞാൻന്നൊക്കെ ക പിഞ്ഞതലോചിച്ചാൽ എല്ലാത്തിനെയും കുഴിച്ചാനും ഒക്കത്തിനും മുക്കിക്ക കൊണ്ടുപോകണം ഒന്നും വേണ്ട ബാത്റൂമൊക്കെ വരുന്ന നേരത്തെ എല്ലാത്തിനും വേണം ആ അതന്നെ ഇത്ര ഞമ്മള് വർജന്റ് കൂട്ടിയാണ്ട് വേഗം പോട്ട എരിയാല ആദ്യം ഇത് വെള്ളം മുക്കാൻ നിക്കണം ഏർ അങ്ങനെയൊക്കെ ഒരു ഇതായിനു
ഒറ്റക്ക ഒന്നാകുമ്പോ പ്രശ്നമല്ലേ ഈ കുട്ടികളൊക്കെ ആകുമ്പോഴാണ് കൃതിട കുട്ടികൊക്കെ നേര വേണ്ട വരും പോകാനും ഇതാക്കാനും ഒക്കെ വള്ളം കൊണ്ട്ടക്കാം നമ്മള്
അതന്നെ പിന്നെ പറഞ്ഞാല് പിന്നെ അങ്ങനെ ഒരു കുറി ഇവിടെ വെള്ളം കഴിഞ്ഞു വെള്ളം കഴിഞ്ഞ പ്പോൾ ഇവിടെ അടുത്തൊരു പാടത്ത്ന്ന് പിന്നെ ഇവിടെ ഒരു ടാങ്ക് മേടിച്ചാണ്ട് ഒരു പൈപ്പ് മുച്ചാണ്ട് പിന്നെ ഞാൻ എൻ്റെ തൊണ്ണൂറ് കഴിഞ്ഞ് വന്നട്ട് ഇപ്പറത്തെന് ആ പൈപ്പും ടാങ്കും എന്നിട്ട് അവിടന്ന് വെള്ളം എടുത്ത് കൊണ്ടൊണ്ടാണ് ഞാൻ പണിളക്കെ എടുത്തിത് പാത്രമോറലും തൊടക്കലും എല്ലാത്തിനും ഈ വെള്ളംങ്ങാട്ട് കൊണ്ടുപോകുക ഏഹ് മുക്കണ്ടാന്നേ ഉള്ളു ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടു പോവാ മ്മ് അതന്നെ
ഇപ്പൊക്കെ പൈപ്പു വള്ളം ഇല്ലാത്തത് പറഞ്ഞാലേ
മ്മ് ആരെം കിട്ടൂല
ഇല്ലേ ഇപ്പൊ കുടിവെള്ളം കൂടി പൈപ്പ് കൂടി പൈപ്പ് കൂടി എടുക്കണതാണ് കുടിച്ചാ വള്ളം കൂടി ആരും കൊണ്ടരൂല അയിനും കൂടി പൈപ്പല്ലേ ഇപ്പൊ പെരെൽക്കൂടെക്കെ ചെന്നോക്കയാണെങ്കിൽ എവിടയും നമ്മളമാരി കൊടൊം ബക്കറ്റൊന്നും കാണൂല ഒക്കെ ആ പൈപ്പ് ഒന്ന് തിരിച്ചെടുക്കും അവല് ഫിൽറ്ററും കാര്യങ്ങളും വെച്ചങ്ങാണ്ട് ആ വെള്ളം തന്നെയല്ലേ കുടിച്ചിണത്
ആ
ഒരു കണക്കിന് ആലോചിച്ചുമ്പോ സൗകര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ എന്താ ആരോഗ്യത്തിന് നല്ല കേടാണ് പണ്ടത്തെ ആൾക്കാരെ ആരോഗ്യമൊന്നും ഞമ്മക്കില്ല
ആ ഇല്ല എന്താ കാട്ടാ അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയിക്കണന്ന് പറ അങ്ങനെ വരാ ഞാന് എന്നട്ട് ഇച്ച് കു ട്ടിണ്ടായിട്ടാണ് ആ വലുതിനെ ഞാൻ പെറ്റ് വന്നിട്ടാണ് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല മോട്ടർ മേടിച്ചെനു ഇപ്പോ ഇത് ടാങ്ക് മേടിച്ചിനു പിന്നെ ആ ടാങ്ക് മേടിച്ച് പിന്നെ അങ്ങോട്ട് വെച്ചുകാണ്ട് പിന്നേക്കന്ന എന്ത് കിണറ്റിൽന്ന ആക്കിയാലും നിങ്ങൾക്ക് വെള്ളം മുക്കണ്ടല്ലോ പറഞ്ഞു ണ്ട് പിന്നെ അങ്ങനെട്ട് ഇതായതാണ് അപ്പോഴും ഉമ്മ പറീന് കേട്ടോ വാണ്ട ഇവിടുന്ന് വെള്ളം മുക്കാൻ എളുപ്പം ഉണ്ടല്ലോ ടാങ്ക് വെക്കുന്നു വേണ്ടന്നൊക്കെ പറഞ്ഞ് മുടക്കാനൊക്കെ നോക്കീനു പിന്നെ ഇവിടെല്ലാം മനുസ്യന് ഏഹ് ന്നാ ഒരു ഉപകാരത്തിന് ആഹ്
ആഹ് മടിച്ചിട്ട് ഒക്കെയാണ്
ആഹ് അതെന്നെ എന്നിട്ട് പിന്നെ അങ്ങനെ നിർബന്ധിച്ചപ്പോ അങ്ങനെ അങ്ങട് വെച്ചതാണ് അതുകൊണ്ട് പിന്നെ പിന്നെ അങ്ങടെ കൊറെ ആക്കീനു എന്നാലും ഇണ്ടല്ലോ എന്നാലും ആ പൈപ്പി പൈപ്പ് ഇണ്ടായി ആ പൈപ്പ് വെള്ളം ഉണ്ടായിട്ടും പിന്നെ പൈപ്പ് നിന്ന് വെളള് എടുക്കാനായിക്കൂല ഏഹ് അങ്ങനെയും കാട്ടി ആഹ് അതല്ലേ ഞാൻ പറഞ്ഞിക്കി എല്ലോടത്തും പ്പ്ണ്ട് എല്ലോടത്തും പൈപ്പുണ്ട് പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ ഇതെ എന്താ പറയ ഈ അയിന്ന് എടുക്കാന് ആയിക്കൂലട്ടോ എല്ലാത്തിനും വെള്ളം മുക്കുക തൊടക്കാൻ വെള്ളം മുക്കുക ഏഹ് തിരുമ്പാൻ വെള്ളം മുക്കുക പിന്നെ ഒള് ഉണ്ടാക്കാൻ പിന്നെ ഞാൻ കാണാതൊക്കെ ഞാൻ ഒന്ന് ഉണ്ടാക്കീനു അയിന് കൂടെക്കൂയിനു അങ്ങനെയൊക്കെ ഒരു ഇവിടെ കഴിഞ്ഞു പോയിക്കണ് മ്മ്
ഇച്ചി അങ്ങെനെ ഒന്നുല്ലാട്ടോ ഞങ്ങൾക്ക് വള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഇണ്ടായിന് ഞങ്ങൾ കൂടിയിരുന്ന സമയത്തൊക്കെ അപ്പൊ അതേമാതിരി ലൈൻ വെള്ളം പിടിച്ചുകൊണ്ടിതൊക്കെ ചെയ്യരുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ പൈപ്പിൽ ഒരുവിധം പൈപ്പിൽ വ വരാനായി തുടങ്ങിയിട്ട്ന്നഇന്റമ്മ അങ്ങനെ പൈപ്പിന് തടസംന്നിണ്ട ഞങ്ങള് ആ കുടി വരുന്ന സയത്തന്നെ ഉള്ളു വെള്ളത്തിനൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടീട്ട് അല്ലാത്ത സയത്തൊക്കെ ങ്ങക്ക് പൈപ്പ് തൊറന്നാ വെള്ളം കിട്ടും അവിടെ പിന്നെ അന്ന് കറൻ്റും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് അങ്ങനെ ബുദ്ധിമുട്ടിയത് ഞങ്ങള് കൂടിയിരുന്ന സമയത്തവിടെ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടേ ഒരു കൊല്ലം ന്ന് പറഞ്ഞ മാതി ഞങ്ങള് കരണ്ടില്ലാതെ കഴിഞ്ഞിക്കണ് അപ്പൊ അന്നൊക്കെലൈൻ വെള്ളം ഇ ഒള്ള പാത്രം ത്ത് കൂടെ ഒക്കെ പുടിച്ച് വച്ച് ഇതാക്കിട്ടും എന്നും നമുക്ക് വെള്ളത്തിന് നിയന്ത്രണം കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല
ഉം ഇത് അങ്ങനൊന്നുംല്ല ഇവിടെ ഇണ്ടായ സൗകര്യ ഇണ്ട ഇവ്ടെ ഈ അത് ന്നല്ല എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അന്നൊക്കെ ഗ്യാസ്സുണ്ടായ്നു ഏ ഗ്യാസുമൊന്നും തൊടാൻ തന്നെ ആയിക്കൂല ആയ് കണ്ടായില്ല ഇപ്പൊ പിന്നെ ഞങ്ങള് രണ്ട് മരുവക്കളങ്ങനെ അട്ടാ ബാക്കി വെച്ചലാണ് അപ്പ പിന്നെ വല്ല്യ കൊഴപ്പില്ല
ബ്ടെ അങ്ങൻതന്നേണ് ഞാമ്പ്ടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇബ്ടെ തൊടപ്പൊക്കെണ്ട് പക്ഷെ ബര് തൊടക്കൂല പ്പ പി ഞാൻ വരന്ന സമയത്തിന്റെ മൂത്തേച്ചിക്ക് പള്ളേല്ണ്ടാര്ന്ന് രണ്ട് നാത്തൂൻമാരിക്ക് പള്ളേലാണ് ഒരു നാത്തും പ്രസേച്ചേക്കണ് കല്യാണങ്കയ്ഞ്ഞ് ഞാൻ വന്നപ്പോത്തേന് പിന്നെ ഒരു നാത്തൂന് പള്ളേലാണ് എന്നിട്ട് ആ പള്ളൊക്കെവെച്ചിട്ട് ൻ്റെ മൂ മൂത്തേച്ചിരുന്ന് തൊടയ്ക്കാരുന്നു. ഞാൻ ചോയ്ച് തൊടപ്പ്ണ്ടായ്ട്ട് എന്തിനാ ഇങ്ങളിങ്ങനെ കാട്ടണേ ചോയ്ച്ചപ്പോ ഓര്ക്ക് തൊടപ്പയിട്ട് തൊടക്കാൻ പറ്റൂലാന്ന്
ഊം
അങ്ങനൊക്കെ അയ്നു പി ഇപ്പൊ ഇപ്പ ഇവിടെ തടപ്പേണ്ടല്ലാതെ തൊടക്കൂല ഇമ്മ അടക്കപ്പോ എന്താ പറയ്യാ തൊടപ്പ് കേടക്ക്മ്പ്പറയ്ഉമ്മ ആ തൊടപ്പ് ന്ന് മാറ്റിക്കൂടേറയും
ആഹ്
എടക്കെപ്പഴേലുക്കെ പറയും ഇങ്ങള് കുമ്പിട്ട് പണിയെടു കായ്റ്റാണെന്നൊക്കെ പറയിട്ടാ പശ്ശെ ഞമ്മക്കിപ്പൊ എല്ലാരുപ്പെങ്ങനേടുക് ടുക്കണത് എല്ലാരുംപ്പങ്ങനെ കുമ്പിട്ട് നിന്നോണ്ടൊന്നല്ലല്ലൊപണിയെടുക്കാ
ആ അതന്നെ
ഞമ്മള് ഞമ്മളെ സൗകര്യം നോക്കാ കാലം മാറി നമ്മളമ്മെളെ സൗകര്യത്തിനുസരിച്ച് ഓരോ കണ്ടപിടുത്തംവരുമ്പോ അപ്പ നമ്മളായിട്ടെന്തിനി കൊറക്കണ്
ഇപ്പൊ എന്തിനാ ഇല്ലാത്തത് കണ്ട്പിടി
പിന്നെ എന്താ തിരുമ്പാൻ ഇപ്പ ആരാ കല്ല്മ്മ തിരുമ്പണോല്ലോ എല്ലാരും വാശി മെഷീനില് തിരുമ്പണോലാ
ആരുവില്ലപ്പ അങ്ങനെ കാട്ടണോല് ഇപ്പൊ സൗകര്യങ്ങള് കൂടി ഇപ്പൊ സമയോല്ല
സമയം സമയംല്ലാന്നല്ല ആ അമുക്ക് ആ തടിയൊണ്ടും വജ്ജാ അത് ത്ങ്ങനെയുണ്ട് പണ്ടത്തെ ആള്ക്കലെല്ലാം പണി എടുത്താർന്നാലും ആഹ് പ്പ അതില്ല
ഉം
പിന്നെന്തൊക്കെയാ
എന്തായാലും പിന്നെ ഞാൻ വിളിക്കട്ടോ ഞാൻ പിന്നെ വിളിച്ചണ്ടിട്ടോ
ആഹ് ആയിക്കോട്ടെന്നാ ഇന്തമാരിയൊവൊണ്ടാവകുമ്പോ ഒഴിച്ചോണ്ടു
കോട്ടായ്ക്കൊട്ടെ